നിടാ ഞാന് അന്ന് ഫസ്റ്റ് ദിവസം ഞാൻ ചുവപ്പ് കളറ യതൊക്കെ പറിച്ച് എല്ലാർ ക്കും ഞാനന്നെ കൊണ്ടോയി കൊടുത്തുട്ടോ മുത്തഛനും ഇബടി ഒക്കെ ന്നട്ട് ഞാൻ പുല്ലേരു പോയി ഒക്കെ കീച്ചിട്ട് കെട്ടി പാത്തച്ചി അങ്ങനെ ആവിലും തത്താളും കൊണ്ടോ കാതക്കാൻ അതൊക്കെ ഞാനൊക്കെ കീസി ഇട്ട് കെട്ടിക്കാണ്ട് വേറെന്താണ് പിള്ളോരക്ക് പോയിട്ടോ പിള്ളോരെ വന്ന് അപ്പൊ അന്ന് നിോട് വല്ല്യ മൂത്തച്ചി പറഞ്ഞീന് അവ് കുഞ്ഞുമോ ഭയങ്കര രസമുള്ളറം ബുട്ടാന് ഇച്ച് തിന്നാൻ കിട്ടിയില്ല ഏ ഞാനത് കുട്ടിയാൾക്ക് കൊടുത്തു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞുനിങ്ങക്ക് പിന്നെ ഞാൻ പിന്നെ തരണ്ടു ന്ന് പറഞ്ഞുട്ടോ എന്നിട്ട് ഞാൻ പോയിക്കെ വന്നാല് ഇന്നാലെ മുത്തച്ചിഇങ്ങോട്ട് വന്നിന്ന് ഇന്നലെ ഞാൻ അപ്പം ഇന്നോട് പോയി വന്നേക്കിന് ഞാൻ പോയാല് ഇവിടെ മ്മാൻ്റെ ആങ്ങളൻ്റെ മകളും കുട്ടികളൊക്കെ വന്നിനെ വേങ്ങരന്നെ അപ്പോ ഒരിക്കു നല്ലോം പറച് ച്ച് കൊടുത്ത്‌ക്ണ് എ അ അത് എന്താണ് ട്ട് ഇന്നോട് വന്നേ എക്കിന് പറഞ്ഞു റംപുട്ടാനെ അങ്ങനെ എത്രങ്ങാനാണ് ആവ ലോള് കൊണ്ടുപോയത് അത് പറഞ്ഞേ തള്ളവ
ആഹ് ഹഹ
ആ അവനേംകൂടെ കൊണ്ടായ്യില്ലേ അപ്പ ഞാൻ പറഞ്ഞ ആവല് എങ്ങനെ കൊണ്ടോണത് കീസിട്ട് കെട്ടീട്ടില്ല ആഹ്- കീസിൻ്റെ ഉള്ളന്നൊക്കെ കൊണ്ടോയ്ക്കണ് പറഞ്ഞ്അപ്പം ഞാനത്ര ശ്രദ്ധിച്ചില്ല ടോപ് ഒണ്ടായി ചെലപ്പോ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് ഇന്നലെ മൂത്തച്ചിവന്നു ഇവടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കാണേ ഇന്നലെ മൂത്തച്ചി സിറ്റഔട്ടിൽ ഇങ്ങനെ ഇന്നലെ വൈന്നാരം വന്നതാണ് അപ്പൊ മൂത്തച്ചി വന്നപ്പോ ഞാൻ കുട്ടികൾക്ക് പറിച്ച് കൊടുക്കും അങ്ങ- ഇപ്പ പിന്നെ കൊടുത്തിട്ടില്ലേന് ഞാന് അപ്പ മൂത്തച്ചി വന്നപ്പോൾ ഞാന് മൂത്തച്ചിക്ക് ഒരു നാലഞ്ചെണ്ണം പറിച്ചു കൊടുത്തെ അപ്പൊ എന്നോട് മൂത്തച്ചി പറയാണ് ഇമ്മ അങ്ങോട്ട് കൊണ്ടന്നീല്ലല്ലോന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അപ്പം ഞാൻ പോയ എടിയില്- പത്തെണ്ണം പറിച്ച് അങ്ങട്ട് കൊണ്ടുപോയി കൊടുത്ത്ക്ക്ണ്
ഉ
അവിടുക്കും ഇവിടുക്കും പിന്നെ മാൻ്റെ ആങ്ങളോടുക്കും അങ്ങോട്ടും കൊടുത്തച്ച-
എന്നിട്ട് തള്ള മുണ്ടിട്ടില്ല ഏഹ് അത്- ഞാൻ ഇന്നോട് മോൻ പറഞ്ഞേക്കണ് ഇതെല്ലാവർ ക്കൊന്നും കൊടുക്കണ്ട കുട്ടികൾക്ക് കൊടുത്തോളു ഒണ്ടെങ്കിൽ ആരും അങ്ങനെയൊന്നും തരൂലല്ലോ
എത്തിനാ ഇജ്എള്ള മൊത്തം ഇങ്ങോട്ട് ഒണ്ടാക്കിയത് എന്റെ മക്കക്ക് കൊടുത്തൂടെ അതൊക്കെ എന്തൊരു വിലയാണ് അതൊക്കെ വില കൊടുത്ത് - വേണ്ടതാകണുന്നത് ഓൽക്ക് ദാനം ചെയ്യാണ്ടാക്കിയതാണ്
ആരുണ്ടാക്കൂല കുഴിച്ചിട്ടേയില്ല
ആഹ് അയിന് അനക്ക് ഇത് ലേറ്റ് ആണ് എന്ക്ക് ഇത് ഇല്ലേ ആവണത് ആവണത് പറിച്ച അവന് കുട്ടിയാക്ക് കൊടുക്കണേ അയിമ അങ്ങനെ നിർത്തി വെ- നിക്കരുത് പറച്ച്ങ്ങാണ്ട് കൊണ്ടപോയി അത്കൊടുക്കാം
എന്നിട്ട് ഇനി അതിനൊരു ജാദ്യങ്ങട്ടതിന് താത്തത് പറഞ്ഞേ കേട്ടപ്പോളേ ഇമ്മ ഇങ്ങട്ട് കൊണ്ടുന്ന് നന്നീല്ലോ നെസിമോൾ വന്ന- ഇപ്പ പറിച്ചപ്പം അങ്ങോട്ടും കൊണ്ടുവന്നീ അപ്പം ഞാൻ മനെ കേൾക്കച്ചാൻ അന്ന് പറിച്ചീന- ആ അന്ന് പറിച്ചീന്നല്ലോ പറഞ്ഞു താത്താ എന്നിട്ട് ഇതിന ഒരു ജാതി ഒരുരു ഉടു ത്തി ദൂരര് ചേരിട്ടോ വല്ലാത്തൊരു കാര് എന്ന് നോക്കിയാ- ഇന്ന് പറയാ എന്താ പറയാ ഇവിടെ തൊടി നറച്ച് പൈനാപ്പിൾയിണ്ട്
ആടി അഹ്ളപടി ഇണ്ടടി ഇന്ന് കുട്ടികള് കൊറേ പറച്ചു കൊണ്ടുവന്ന് വെച്ചിനിട്ടോ അവിടക്കും ഇവിടെക്കക്ക കൊടുക്ക- തീർന്നിട്ട് പിന്നെ എന്ന ആ താത്താ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു താത്താനോട് അ ഒന്നു നിങ്ങള് കൊണ്ടോക്കോളി പറഞ്ഞു അത് താത്ത കൊണ്ടുപോയിന്ന് പറഞ്ഞു ഉം ആ വിലാ ത്തി ആഹ
അത് നോക്ക് ഞങ്ങള് വല്യയ ഇഷ്ടമായിണ്ടട്ടോ എന്നിട്ട് അവിടുന്ന്- അവ്ടുന്ന പറിച്ച് കൊണ്ടുവന്നാണ്ട് ഇതത്തൊ പറയ ഇത് ഇണ്ണിംന്റിത്ത താണ് ബാവാതിത്താണ്. മത്തതാ ണ് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട പോയി കൊടുത്തു.
ആഹ്
എന്നാൽ ഓര് ആരും കുഴിച്ചിടൂല്ല ഞാൻ ഇതൊക്കെ
അയിന്റെ അതും അയിന്റെ തല് തലപ്പപ്പെടുത്തക്കാണ്ട് പിന്നെയും ചോതാണ് ഇതിന്റെ സൈഡ് കൊണ്ടയി കുഴിച്ചിടണെ ആഹ എന്നാലാ പിന്നെ ഇണ്ടാവുള്ളേ അല്ലാതെ തിന്നുകാണ്ട് അതിന്റത് വലിച്ച ച്ചറിഞ്ഞാഉണ്ടാവൂല
ഓരൊക്കെ വലിച്ചെറി ഞൻ കുഴിച്ചിടു ന്നട്ട് ഉണ്ടായ മുപ്പത്തിയേര് പറയും അത് ഇണ്ണീൻന്റെ ഇത്തതാണ് ഭാവാന്റെ ഇത്തതാണ് പറഞ്ഞ് അവർക്ക് കൊണ്ടോയി കൊടുക്കും.
ആ
ഞാൻ പറയാം വല്ലാത്തൊരു സാധനാണോ
ആഹ നമ്മള് അത് കട്ടണമാതിരി ഇപ്പം അങ്ങനെ പോഓല് കാട്ടും മളേ
എന്താണ് ഞാൻ പറയ എന്തോരി വേർ തിരിവാണ്.
എന്റെ മകള് വന്നിക്ക. ഏ വെരിഗുഡ്
ഏ ഫൈവിലും ഫൈവ് കിട്ടിയാ
ആ ഫൈവിലും ഫൈവ് കിട്ടിയിന്റെ നല്ല സന്തോഷാണ്. ഉം ഉള്ളിക്കറെ ഉം ആടി അ ട്യൂഷൻ പോകണടുത്ത് ഓൾ നല്ലണ്ണം പഠിപ്പിച്ചുംആ ട്യൂഷൻ പോണിടത്തന്നള് ഡിക്റ്റേഷനും ഇതൊക്കെ എടുക്കാനുള്ളതൊക്കെ അപ്പ തന്നെ പഠിപ്പിച്ചും. ഏ പിന്നെ ഞമ്മള് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഞമ്മള ഒന്ന് നോക്ക ക്കിയാതി ആ അങ്ങനെ കിട്ടയാണെങ്കി നോക്കിയാൽ മതിങ്ങനെ നോക്കിയള
ഇനിക്കെടീ രാത്രി ഇപ്പ സമയം തന്നെല്ല കുട്ടുവിന്റെ സ്കൂളത്തും മദ്രസത്തതും നോക്കുമ്പോഴേക്കെന്നെ എട്ടരാവുട്ടോ അപ്പോത്തന് മറ്റേതിന് ഉറക്കം വരലടങ്ങും
ബച്ചന ആഹ അങ്ങനെത്തന്നെയാണെ
ആഹ എന്നിട്ട് നേര ഇല്ല ഇന്നലെ എട്ടാം ക്ലാസില് എന്താണ് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിനിയല്ലോ
മീറ്റിംഗ ഉണ്ട് ഉണ്ടയിനു അപ്പൾ ടീച്ചറണ്ട് പറയുന്ന ബയോളജി ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല നിങ്ങളൊന്നും കൂടെ ഇരിക്കി ഇരുത്തി പഠിപ്പിച്ചണം പറയുണ്ട്. അവിടെ എൽ കെ ജി യു കെ ജിയും നാലാം ക്ലാസ്സൊക്കെ പഠിച്ചാുണ്ടാാവുംമ്പോ നമ്മളെ എട്ടാം ക്ലാസ്സിൻ്റെ ഒപ്പം ഇുരുന്നാലേ ഉ ഹൈസ്കൂളല്ലേ ഇങ്ങള്ൾ കൂടെ ഇരുന്ന് പഠിച്ചണം പഠിപ്പിച്ചണം എന്നൊക്കെ പറയണ്ട് ആഹ്
ഞാ
ഏതായാലും അതാണ് ഇവടുത്ത കഥ ഞാൻ പറയാ സ്വത്തം മന്ന് ഉ
എല്ലടി അങ്ങനെ ഞമ്മുക്കിങ്ങനെ ഉമാർ ഉണ്ടാകുമ്പോൾ ഞൻ അന്ന് എൻ്റെോടുക്ക് വന്നത് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഏ ഇള്ള സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടാകുമ്പഴാണ് ഇങ്ങട് വരാതന്നെ ഇതാണ് ഏ
ഞാൻ പറയന്തല്ലാ മുതൽ ഇവിടെ ഇണ്ട് അറിയോ പക്ഷേ ഒക്കെ അയിനൊരു എന്താ പറയ എന്നിട്ടപ്പ ഞങ്ങളെ മുന്നിലേ മുന്നിലോ ഞങ്ങളമമാന്റെ ഉപ്പാന്റെ അനുജന്റെ സ്
പിള്ളേർക്ക് വരുമ്പോഴും കൂടി വണ്ടിയൊക്കെ ഉണ്ട് സ്കൂട്ടിക്കെ ഉണ്ട് എന്നായി കൂടെന്ന് വരട്ടെ പ റ്റൂല്ലല്ലോ
ഇല്ലാത്ത സമയത്തൊക്കെ വന്നോളോണ്ട് അപ്പരസ ഇല്ലാത്ത നേരത്തെ രസാണ് ഉം ഇങ്ങിട്ട് ആർക്കുംവരാൻ മടിയാണ് ആഹ് അങ്ങനെയൊന്നുംല്ല അതൊന്നുല്ല ഈ പിന്നെ അത് വേറെരുച്ചയല്ല പിന്നെന്താണ അവകാശ ഞാന് തട്ടിയെടുക്കുന്നു ളൈ രണ്ട് മ്മ വേ എന്താ പറയുക ആ എന്താ പറയുക മൂത്തച്ഛന് ഇവിടെ അളാപ്പാന്റെ സ്ഥലം കുറച്ച് മുന്നിലുണ്ട് അത് വി വി ക്യാണ് വി ക്യാണ് എന്നിട്ട് മോൻ എന്നോട് പറഞ്ഞ എൻ്റെ പണ്ടം വിറ്റ് വാങ്ങിക്കോളാഞ്ഞ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇച്ചങ്ങ ഈ പരിസരത്ത് ഓടിയ എത്തും വേണ്ടാന്ന് ഞാന്
ഹ ഹ ഹ
എവിടെ എത്തും വേണ്ടാരുന്നു ഞാന്
എന്റെ മൂത്തച്ചി പറണമാതിരി വന്ന് പെട്ടു ഞ്ഞി
ആഹ് അയച്ചു പടഞ്ഞ എത്തും വേണ്ടാർ ഞ്ഞു ഞാന് അപ്പ എത്തച്ച അങ്ങനെ പറണ ചോയിച്ചു ഞാൻ പറിയത്ത അത് ഏ സ്ഥലം ഇല്ലെങ്കി തര പെരല്ല ഇഷ്ടമാതിരി സ്ഥലം സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്ന ഇങ്ങനെ ഉള്ളത് വിറ്റുകാണ്ട് എന്താണ് കുഞ്ഞും സ്ഥലം വാങ്ങുകറാന പൊട്ടന്മാരൊന്നുംല്ല ഇപ്പോൾ എന്താ ഇഞ്ഞ് ഓന്സ്കൂളൾ വിട്ട് വരുമ്പം കൊടുക്കാ
ഓനെ ചോ എന്താണെ ഇച്ചി ചോക്ലറ്റ് സോസ് കൊടുത്തപ്പളേ ചോക്ലേറ്റ് ഓഡ്സ് ഇല്ലടി അത് കേട്ട ക്കണോ ഇജ് ഏത്താണ് അതിൽ ഇതൊക്കെ ഇണ്ട്ടി കറുത്ത മുന്തിരി ആഹ് രസണ്ട് എന്താണ് പോത്താണ് ഈ മത്തന്റെത് പിസ്ത കുറേ സാധനങ്ങൾ ളുണ്ട് അത് പാലിൽ വരികയായണ്ട് അത് മതിയായിരുന്നു ന്ന്
ഏ ഏ
അത് ഓല് വന്ന്
ഇന്നലെ ഞാൻ നോക്കിയാ കുകപ്പൊടി ഇല്ലയേ എന്റെ കുട്ടികള്ക്ക് ഇതേമാതിരി വൈകുന്നേരായപ്പോ ഒരു പായസ പൂതിട്ടോ അപ്പൊ എ- ഇതാണ് കൊറച്ച് സാബുവിനരി സേമിയൊക്കെ അവിടെ ഇണ്ട് അയിന് ഞാൻ അയിക്ക് ലേശം കൂകപ്പൊടിയും തേങ്ങാപ്പാലൊക്കെണാക്കി- യാണ്ട് പായസം വെച്ചിട്ട് എന്തോ രസ അറിയോ
രസവുണ്ടാവേയ്
ആഹ് സാബൂനരിം സേമിയാണ് കുക്കർലിട്ട് വേവിച്ച് എന്നിട്ട് പിന്നെ അയ്ക്ക് തേങ്ങാപ്പാല് ആണ്ട് പാർന്ന് കടേക്കൊന്നും ആർക്കും പോകാനു ആവൂല വണ്ടി നന്നാക്കാൻ കൊടുത്തക്കാണേയ്
മതി മതി മതി ഉം ജി ഇന്നലെ ഇന്നലെ രണ്ട് പേക്ക് പാല് രണ്ട് പെട്ടി പാല് കൊടുന്നതാട്ടോ ഓന് എന്താണ് പേടിയാണെ അത് ഞാൻ നോക്കുമ്പയുണ്ട് ആ ഗുഡ് ലൈഫെയെ എത്ര പെട്ടെന്നാ അതൊക്കെ കജ്ജ്ണ്ന്നോ ഇവിടെ ഇത്‌താക്കി ആഹ്
ആഹ് അയിന് എത്ര എഴുപതൊക്കെയല്ലിയേ
ആഹ് നല്ല വെലിയിണ്ട് പ നി ടി പാലിന് റേറ്റ് കൂടിയിപ്പോ ഒന്നും കൂടി കൂടി
ഉം ഉം ഉം ആഹ് അത് തന്നെ എന്നട്ട് അയ്ക്ക് ഞാൻ എന്താക്കി ഒന്ന് ടൈറ്റ് ആവാനും വാണ്ടി കൂകപ്പൊടി- ഇപ്പൊ എന്ത് രസാവാ അറിയോ ഓര് പറയ്ണ് സ്കൂള് വിട്ടുവരുമ്പോൾ ഓര്ക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാ മാണ്ടിയേത്
ആടി ഉം ആഹ് ആഹ്
ഏതായാലും പിന്നെ എന്ത ഉം അത് കുക ഒറ്റക്കായ ഓൽക്ക് പറ്റൂല കൂകപ്പൊടി ഒറ്റക്കായ പറ്റൂല അപ്പൊ അയ്ക്ക് സേമിയ പാലൊക്കെ പാർന്ന്ങ്ങാണ്ട് ഒരു പായസം പോലെ ആക്ക്‌ക അങ്ങനെ ആവുമ്പോ രണ്ട് ക്ലാസ്സൊക്കണ്ട് കുടിച്ച്
ഇന്ന് ഞാൻ പർണീന്നു ആ താത്താനോട് കബോർഡൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കു - വിളിച്ചേക്കണ്
ഏഹ്
ഉം കബോടൊക്കെ തട്ടാ താന അയാണ്ട് തായ്ന്നിട്ടോ
മാസം മാസം നന്നാക്കുവാ കബോർഡിന്റെ ഉള്ള് മാ അത് തന്നെ ഞാന് എൻ്റെ ഈ പിരീഡ്സ്- എന്റെ സമയാവുമ്പളാണ്- അലമാരിം കബോർഡും ഫ്രിഡ് ഇന്ന് ഇപ്പോ ഫ്രിഡ്ജിൻ്റെ ഉള്ള് ഒക്കെ റെഡിയാ
ഇച്ചാ പിരീഡ്സിന്റെ സമയാവുമ്പ ടീ വൃത്തിയാക്കല് കൂടുതലാ അൻകോ
അങ്ങൻത്തന്നെ ആഹ് അപ്പ നീ എല്ലാം നന്നാ ആ ഫസ്‌റ്റിലത്തെ ഒരു ദെവസം രണ്ട് ദെവസോം ഒന്നുമല്ല ഞമ്മളാ വര് ത്തും വേദനയും എടങ്ങേറൊക്ക കയ്ഞ്ഞിട്ട്-
ത് നന്നാക്കാന്‌ണ്ട് തോന്നെക്കാരെയ് അ ഓ തു അതേ ചേഞ്ച് വര്ണ തൊക്ക് ജ്
ഞമ്മളൊരിതാണത് ഞമ്മളൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യാണത് അതെ എന്താ പറയാ ഞമ്മക്ക് ഇൻ അങ്ങനെ മൈൻഡ് വരും എനിക്ക് അങ്ങനെ തന്നെ ഞാ ആ ഒരു ലീവ് ഉള്ള സമയത്ത് ഒരു വിധം എല്ലോട്ത്തു അങ്ങട് എത്തും ഇൻക്ക്പ്പ ഈ രണ്ടും രണ്ട് മാസം ഇൻക്കയ്ന് പറ്റാത്തതിന്റെ ക്ഷീണം നല്ലോണയിണ്ട് വ്ടും പ ഒക്കെ ആകെ എരപ്പായിക്ക്ണ് എല്ലോട്ത്തും പ്പ ങ്ങനൊക്കെ ലെവലായിട്ടോ മുറ്റും തൊടും ന്നലെ കൊറേ മൊളകെടീ നീല മൊളക് ഏ നീ എ ഉണ്ട മൊളക് മറ്റേ വല്യെ സൈസ് മുളക് പലജാതി മൊളകുണ്ടായ്നു ച്ച് അന്ന് കുഴിച്ചിട്ടതാണെയ് ന്നട്ട് കാട് മൂടി കെടക്കെയ്നി അപ്പൊ കാട് വെട്ടി ഇന്നലെ വളമട്ട് മണ്ണ് ട്ട് തോല്ട്ട് ന്നലെ അതൊക്കെയ്നി പണി അങ്ങനെ എന്തേലൊക്കെ ഓരോരോ ഞമ്മള് നേരം വെളുത്ത്ന്ന് ആഹ് ന്ന അയ്ക്കോട്ടെ ശരി
ഉം ഉം ഉം